ഹലോ ആഹ് കേക്കണ്ട്
എന്തക്കെ വർത്താനം
എന്ത നല്ല വർത്താനം ഒകൊരുങ്ങി കിടക്കാനായ ആ ആ ഭക്ഷണം കഴിച്ചു
ഉം എന്തന്ന് സ്പെഷ്ല്
ഭക്ഷണംമൊക്കെന്ന് നേർത്ത് കഴിച്ചു ഇന്ന അവിടെ എന്തിരുന്നു
ഇവിടെ ബീട്രൂട്ട് ഉപ്പേരി കാബേജ് ഉപ്പേരി സാമ്പാർ
ഓ ഹ്ഏ അ യ്ശരി ഇവടെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കന്
ഉം ഇങ്ങളന്നെ ഞോ കൊഭക്ഷണണ്ട പാചകം ചെയ്യല്
ആഹ് ഞാനെന്നെ പാ ചകം ചെയ്യല് ഇവിടെ എനിക്കൊരു മൂന്ന് മക്കള് ഹസ്ബന്റ്് അമ്മായിമ്മഇവിടെ ഞങ്ങള് ആറാളാ ഉം നാത്തുമാരൊക്കെ ഉണ്ട് ഓലൊക്കെ കല്യാണം കഴിഞ്ഞിക്കണ് മൂന്ന് നാല് നാത്തുമാര് അഞ്ച് നാല് മുതച്ന്മാര് ഇവിടെ ഒമ്പത് മക്കളാ വലിയ ഫാമിലിയാ അയി ല് ഞങ്ങളെ ഏറ്റവും ചെറുത ഉം ഏറ്റവും ചെറുത ഞങ്ങള്തറവാട്ടില ഞങ്ങള്
ഉമ്മ കൂടെയ അല്ലേ
ഉമ്മ വിടെ തന്നെയാണ് ഇപ്പൊ കൊറച്ച ദിവസമായിട്ട് ഉമ്മ മൂത്തച്ഛന്റെ അവിടെയാണ്
ആ ഇപ്പേ
ഇപ്പൊ മരിച്ചിരിക്കണ ഇപ്പൊ മരിച്ചിട്ട് എട്ട് വർഷം കഴിഞ്ഞു ഒമ്പതായി
എ കല്യാണം കഴിഞ്ഞിട്ട എത്രായി
കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് കൊല്ലം ആയി ഈ ജൂലൈ ഒമ്പതിനാണ് ഞങ്ങ വെഡ്ഡിങ് ആനിിവേഴ്സറി ഉ
അതല്ല അപ്പം കുട്ടികളൊക്കെ എത്ര ഉണ്ട്
കുട്ടിയോൾ മൂന്നെണ്ണം ഉണ്ട് പത്താം ക്ലാസ്സിലാണ് വലുത് രണ്ടാമത്തേത് ആറാംക്ലാസില് പിന്നെ ചെറുത് യു കെ ജിയില് ചെറുതന് ആറു വയസ്സായി
ആ അങ്ങ എന്തെങ്കിലും ഇവിടെ ഒരു മോള ഉള്ളേ
ആഹ ഒന്നും ചെയ്യണില്ലേ ആഹ് ആഹ് ചെറുത ചെറിയ കുട്ടിയണല്ലേ
ചെറിയ കുട്ടിയ കല്യാണി് അഞ്ചു വർഷായി രണ്ടര വയസ്സ ഒരു മോളുണ്ട് ഹസ്ബന്ഡ് തമിഴ്നാട്ടില് വർക്കാണ്
ആഹ് ആഹ് പി എന്താ ചോദിച്ച എന്തെലും ജോലി ചെയ്യുണ്ടോന്നോ
ആഹ് ജോലിക്ക് എന്തേലും പോവുണ്ടോന്ന്
ഇല്ലേ ഒന്നിനന് പോണില്ല പി വീട്ടത് ജോലിന്നെ ഹൗസ് വൈഫണ് കുട്ടികളൊക്ക എന്താണ് വീട്ടത്തെ പണിയെടുക്ക അതന്നെ
ഹസ്ബൻഡറ് പുറത്താ ന നാട്ടിൽ തന്നെ
ഹസ്ബന്റെ നാട്ടിൽ തന്നെ കൂലിപ്പണിയാണ്
ഉം എല്ലാ പണിക്കും പോയി കറല്ലേ
എല്ലാ പണിക്കും പോവുല പിന്നെ ആദ്യം ഓട്ടോർഷമ്മ ആരുന്നു ഇപ്പോ ഈൻഡ്രസ്തീന്റെ കടയില് ഇങ്ങനെ ഇരുമ്പിന്റെൊക്കെ സാധനങ്ങൾ ഇറക്ക കയ്ക്ക അങ്ങനെ പണിയാണ് അങ്ങനെയൊക്കെ ആനോടെ ഹസ്ബൻഡ നാട്ടിൽ തന്നെ
അല്ല തമിഴ്നാട്ടില്ല
ആഹ് അത് പറഞ്ഞല്ലോ അല്ലേ ഉം ഉം ഉം എന്നിട്ട് പിന്നെ അമ്മായി്മീ അമ്മൂശാക്കി നാത്തമാർ എല്ലാരും ഉണ്ടോ
മാ അമ്മടെ രണ്ട് നാത്തുമാര് ഒരമ്മായി മാ അമ്പശാക്ക
ആഹ് ഹ് ആഹ് പിന്നെ ആൺകുട്ടികള ഒന്നും ഉള്ളൂല്ലേ
ആൺകട്ടിയ ഒന്ന് ഉള്ളൂ വേറെ
ഉം ആഹ് ആഹ് പിന്നെ ഏഹ് എന്താ പഠിച്ചു എന്തേലും
ഞാന് പ്ലസ ടു കഴിഞ് പ്ലസ ടു കപ്ലീറ്റ് ചെയൻ മുന്ന തന്നെ കല്യാണം കഴിഞ്ഞത് ഇ എക്സാം ഒക്കെ ഇവിന്ന് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ അഞ്ച് വർഷം ഗ്യാപ്പ് ഇട്ട് ഇപ്പ കല്യാണ ശേഷം എവിടും പോയിട്ടില്ല ഇപ്പ ഞൻ അക്കൗണ്ടിങ് ക്ലാസ്സിന്ഖുണ്ട്
ഏയ് അയ്ശരി അവിടെ അടുത്ത തന്നെ ഉണ്ടായിരിക്കും കുളിയായ്ന്റെ സെന്ററ്
ഇന്റെ വിട്ടന്ന് പോകണമെങ്കിൽ അടുത്താണ് കെട്ടിച്ചു വിട്ടന്ന് പോകണെങ്കിൽ കുറച്ച് ലോ ദൂരംണ്ട്
ആഹ് ഹ് അപ്പൊ കുട്ടിനെ അവിട ആക്കി പോവേ
ഇവിടെ പോ ഇവിടുന്ന് പോകവാണെങ്കിൽ ഹസ്ബൻന്റെ ഇവിടുന്ന് പോകവാണെങ്കിൽ ഇവിടെ നിക്കും. എന്റെ വീട്ട് പോണെങ്കിൽ എന്റെമ്മ നോകും.
ഏഹ് ഡെയ്ലി ക്ലാസ് ഉണ്ടാവോ അതോ ആഴ്ചലൊ?
സൺഡേ മാത്രം ലീവ് ബാക്കി എല്ലാ ദിവസവും ക്ലാസ്ണ്ട്.
ആഹ് അത് എത്ര മാസത്തെ കോയിസ ആറുമാസോ അതോ ഒരു വർഷോ?
അഞ്ചു മാസത്ത കോയിസ്ന്ന പറഞ്ഞത് ഞാന് ഫോറനും നമ്മള ഫോറിൻ സർട്ടിഫിക്കറ്റും കൂടി ഉള്ളതാണ് ഇടുത്തത്. അഞ്ചു മാസത്തതാണ് പക്ഷെ നമക്ക് ഇത്റയാ എന്നാണോ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അതിനുസരിച്ചരി നമ്മളെ എന്നാണോ അത് നമ്മളെ സരിച്ച ക്ലാസ് പോവാ ഓരോരുത്തർക്കും ഓരോ ടീച്ചർ എന്നുള്ള രീതിയിലാണ്. നമ്മള് പോയി കഴിഞ്ഞാ മ്മക്ക് ഈ ഇരുപത്തിമൂന്ന് നാന്നൂറ്
ആഹ് അപ്പൊ അത്യാവശ്യം ഇണ്ടില്ലേ?
ആഹ് ഉണ്ട് അഹ് നമ്മുക്കച്ചാല് എല്ലാതും ഉണ്ട് നൂറ് ശതമാനം ജോലി ഉറപ്പാണ് ഓ ഇന്റർവ്യൂ കാര്യങ്ങള് പിന്നെ നമ്മൾക്ക് നമ്മ സമയ അതിനനുസരിച്ചാണ് ക്ലാസ്സ് ഞ ഒമ്പര തൊട്ട് അഞ്ചര വരെ ആഹ് അക്കാഡമി ഓപ്പണേക്കാരം നമുക്ക് എപ്പ വേണെങ്കിലും കേറാ എപ്പ വേണെങ്കിലും ഇറങ്ങാ എന്ന് വേണെങ്കിലും പോവാ എന്ന് വേണമെങ്കിലും എറങ്ങാ ഒര് എല്ലാരും കൂടി കൂടിയേള്ള ക്ലാസ്ല് അല്ലെ നമ്മ ഇപ്പൊ എവ്ട്ന്നാ തൊട്ട് അങ്ങനെ ഓരോ നമ്മ സൗകര്യത്തിന് നമ്മൾ പറഞ്ഞാ വെരും
ആഹ് ആഹ് അപ്പൊ എല്ലാ സമയത്തും ഒരേ ടീച്ചറൊന്നും ആവൂലേക്കാരം ല്ലെ
അല്ല ഒര് ആകെ രണ്ട് ടീച്ചർ മിസ്സേ ഉള്ളൂ അതിപ്പോ നമുക്കൊരു കാര്യം നമുക്ക് പറഞ്ഞന്ന്ങ്ങാണ്ട് നമുക്കയിന്ന് വർക്ക് തരും നമ്മളത് എന്ത്യ്യാ ചെയ്യാ അത് ചെയ്താ നമുക്ക് മനസ്സിലാക്കി തരും ഓല് നമ്മുക്ക് ചെയ്യാൻ മാത്രേ ഉള്ളൂ നമ്മള് ചെയ്ത്ങ്ങനെ പോവാ പിന്നെ അത്‌ കയ്യുമ്പൊ മിസ് കഴിഞ്ഞു അപ്പൊ അത്‌ ശരിയാണോ നോക്ക അടുത്ത് ചാപ്റ്റർ എടുക്കും അങ്ങനെ ഓരോ കുട്ടിളെട്ത്ത്ക്കും നടന്ന് നടന്ന് നടന്ന്
ആഹ് ആഹ് അപ്പൊ ഫീ ഇങ്ങനെ മൊത്തം കൊടുക്കണോ അതോ മാസം മാസം കൊറച്ചിച്ചെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കേ
ഘട്ടം ഘട്ടായിട്ട് ഇപ്പൊ നമുക്കിപ്പ ആദ്യന്തേനി തീയ ഏന്തേനി തിയറി തിയറി കഴിഞ്ഞിട്ടാണ് നമ്മ പ്രാക്ട്ടിക്കൽ തിയറിന്റെ ഫീസ് മാത്രം ആറായിരുർപ്യ നമ്മൾ പഠിച്ച് കഴിഞ്ഞത് എക്സാം എഴുതീട്ട് കൊടുത്താ മതി ആ പൈസ
ആഹ് ആഹ് എന്ത് കുട്ടിയാ ഇപ്പൊ ആൺകുട്ടിയോ പെൺകുട്ടിയോ
ഇൻക്ക് പെൺകുട്ട്യാള്ളത്
ആഹ് ആഹ് ആഹ് ശരി പെരീക്കൊക്കെ പോയിനൊ ഇന്നോയിനോ
ആഹ് ഇപ്പൊ പോയിട്ട് ഇപ്പ കൊറച്ചായി ഇപ്പ നാളെ ഇൻഷാല്ല പോണന്ന്ണ്ട്
ആഹ് കൊറേ ദിവസം നിക്കോ പോയാല്
ഇതുവരെ പതിനഞ്ചിസം കണക്കെര്ന്ന് രണ്ടാഴ്ച കഴിഞ്ഞ വരണതേന് ഇങ്ങനെ പഠിക്കാൻ പോണോണ്ട് ഇനി ഒരു മാസം അവിടെയാണെങ്കിൽ ഒരു മാസം ഇവിടെന്നുള്ള
അങ്ങനെ നിക്കല് ല്ലേ കുട്ട്യാളൊക്കെ സ്കൂൾക്ക് കേറക്ക്ണേന്റെ മുമ്പെ അതൊക്കെ നടക്കും
അതെ ഇനി ആമ്പൊ ഓലെ പിന്നാലെ നടക്കണം അപ്പൊ ഇനിക്ക് പഠിക്കല് നടക്കൂല
ആഹ് ആഹ് അങ്ങനെക്കെ നോക്കാണെന്നുണ്ടെങ്കി ഇപ്പൊ നോക്കന്നെ നല്ലത് കാരണം കുട്ട്യാള് സ്കൂള് മദർസം ചേർത്താ പിന്നെ നമ്മളെ പഠിപ്പൊക്കെ കണക്കാക്കരം പിന്നെ ഓലത് നോക്കാൻ തന്നെ ഞമ്മക്ക് ടൈം ഉണ്ടാവുള്ളു
ഉം
പിന്നെ അപ്പൊ അയിനേറെക്കെ നല്ലത് കുട്ട്യാളവ്ണേന്റെ മുമ്പെന്നെ ചെറിയ കുട്ട്യാളെണെങ്കിലും പിന്നെ ഓലെ സ്കൂൾക്കും മദർസ്കൊന്നും പറഞ്ഞയക്കണ്ടല്ലോ
ഉം മോന്റെ കാര്യം നോക്കണ്ട ഓൽതൊക്കെ ഉമ്മാരന്നെ നോക്കിക്കോളും
അതെന്നെ ഇതിപ്പോ ഉം ഉം ഞാൻ ഇതുവരീം ഒന്നിനും ഇറങ്ങീട്ടൊന്നുല്ല പഠിച്ചാനും ഒന്നും ഇന്റെ അനിയത്തി ഇതേപോലെ ഓള് പ്ലസ് ട്ടൂന്നാണ് കല്യാണം കഴിഞ്ഞ് ഇപ്പോ ഡിഗ്രിയൊക്കെ പഠിച്ചെടുത്തു ഓള് കുട്ട്യാളൊക്കെ ആയിട്ട് കുട്ട്യാളെ സ്കൂള്ക്ക് പറഞ്ഞയച്ച്ങ്ങാണ്ട് ഇങ്ങെനെ എന്താണ് അത് ഡിസ്റ്റൻസ് ആയിട്ട് ഇതേപോലെ ആഴ്ചയില് സൺഡേ മാത്രം ക്ലാസ് അങ്ങനെയൊക്കേര്ന്ന്
ഉം അത് നല്ല ഒര് ഇതാണ് ഇപ്പ ഞാന് ഏതേര്ന്ന് യൂണിവേഴ്സ് ഏതാ കാലിക്കറ്റാണോ
കാലിക്കറ്റ തോന്ന്ണ്ട് ഓള് ഇടിത്തീന്നത്
ഉം നല്ലൊരു പരിപാടിയാണ് ഇപ്പ ഞാൻ ഇനിക്കിനപ്പ ഇത് കഴിഞ്ഞാലും അക്കൗണ്ടി കഴിഞ്ഞാൽ ഡിഗ്രി ഇല്ലാത്തോണ്ട് ചെറിയ വാല്യുന്റെ പ്രശ്നം ഇണ്ടാവും
ആഹ് ഓള് അത് പറഞ്ഞിട്ടാണ് ആദ്യം ഡിഗ്രി ഇടുത്തത് വാല്യൂ ഉണ്ടാവുംന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്ന് വർഷ തനിമേ ആറുമാസം കൊണ്ട് അങ്ങനെന്നും ഇട്ക്കണതല്ലത് പിന്നെ മൂന്ന് വർ ഷം കൊണ്ട് പഠിച്ച്ണ ഡിഗ്രിന്നേർന്നു ഓള് ഇട്ത്തത് അതിനുള്ള വാല്യൂ ഉണ്ടാവുക പറഞ് കാണ്ട് ഓളങ്ങനെ പഠിച്ചേ ഉം ഉ ഉ
ഇപ്പൊഈ മൂന്ന് വർഷം ഇല്ല്യണെങ്കിൽ ഡിസ്റ്റൻസ് ആണെങ്കിലും സൺഡേ ക്ലാസ് പോല്ലാത്തൊണ്ട് പക്ഷെ എന്താവെച്ചാല് ഞമ്മ മൂന്ന് വർഷം കോളേജ് പോയിരിക്കുന്ന അതേ വാല്യൂണ്ടാവും നമ്മളെതിന്
ആഹ് ഉണ്ടാവും ഉണ്ടാവും അത് പറഞ്ഞോള് പിന്നെ ഇഞ്ഞിപോക്ക് ഇങ്ങനെ ഇതേപോലെ വല്ല അക്കൗണ്ടന്റോ ആ അങ്ങനെ എന്തേലും പഠിക്കണെങ്കിൽ പഠിക്കുകയും ചെയ്യാം ഓളോട്
അപ്പ ആഹ് അക്കൗണ്ടന്റിന് വേണ്ടത് ബി കോം ആണ് നിർബന്ധായിട്ട് വേണ്ടത്
ബി കോം തന്നെയാണ് ഓള് ബി കോം തന്നെയാണ് ഉ പിന്നെ ആഹ് പിന്നെ ഓളഞ്ഞപി ജിക്ക് വിളിക്ണ്ട്ന്നൊക്കെ പറയണ്ട് അവ്ട്ന്ന് ഓളിപ്പോ പഠിച്ചീന ഓളെമാഷന്മാർ ഇങ്ങനെ എന്താണ് മാർക്കൊക്കെ ഇണ്ട അത്യാവശ്യം അപ്പൊ പി ജി എടുത്തൂടെ എന്നക്ക
ബി കോം എങ്ങനെയണ ഡിസ്റ്റൻസ് എടുക്കെ ബുദ്ധിമുട്ടുണ്ടാവുംല്ലെ
ഓള് ഓളൈയ്ന് എങ്ങനെറിയോ പഠിക്കൊന്നുല്ലട്ടോ പരീക്ഷ ആവോളം പരീക്ഷയാണ് പരീക്ഷയാണ് പരീക്ഷാണ് പർഞ്ഞ് പാട്ടാടി നടക്കും എന്നിട്ട് പിന്നെ പരീഷന്റെ രണ്ട്സം മുമ്പ് ഇരിന്നിട്ട് അങ്ങട്ട് പഠിച്ചലൊടങ്ങും പിന്നെ ഓ ഉറക്കം ഉണ്ടാവൂല തീറ്റണ്ടാവൂല ഒന്നും ണ്ടാവൂല പക്ഷെ എന്നാലും പരീക്ഷക്ക് മാർക്കൊക്കെണ്ടാവൂട്ടോ അത്യാവശ്യം അന്ന് ഇപ്പ ഞമ്മള് സാധാ കോളേജിൽ പഠിച്ചന് കുട്ടിയ എന്നാലും ഇങ്ങനെ പഠിച്ച്ണെനെ സംബന്ധിച്ചൊക്കെ നല്ല മാർക്കന്നെയാണ്
നല്ലമാർക്ക പക്ഷെ ബി കോം കഴിഞ്ഞ പിന്നെ ചെറിയൊരു നമ്മക്കണ്ടല്ലപ്പൊ ഇരുപത്തി മൂന്നിൻ്റെഅതിന്റെ ആവശ്യം ഇല്ല ഞങ്ങള് ബേസ് തൊട്ട് പഠിക്കണല്ലേ ഒരു ഒമ്പതിന്റെണ്ട് ആറിണ്ട് എടുത്ത കഴിഞ്ഞന്താറിയോ ആ ഒരു സമയത്ത് ബി കോം ഉള്ളൊണ്ട് നല്ല സാലറികിട്ടും
ഉണ്ടാവുലേ
ആഹ് കുറവുണ്ടാവും അങ്ങനെ ഏത് നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു അക്കൗണ്ടിംഗില്ലാത്ത കാര്യം ഇതില്ലല്ലോ
ആഹ് അതാ പർഞ്ഞതേ ഉം ഉ അപ്പൊ ഇഞ്ഞി ഓൻ പോയിട്ട് എന്തിനേലൊക്കെ നോക്കണംന്ന് പറയണ്ട്
ഉം സ്വന്തായിട്ട് പൈസ ഉണ്ടാക്കാ സ്വന്തായിട്ട് പൈസ ണ്ടാവകുമ്പോല ഇത് സുഖം
അതാണ് അതാണ് ആഹ് വിദ്യാഭ്യാസണ്ടെങ്കി എന്തേലൊക്കെ നട ക്കും അല്ലാത്തോൽക്കു ഒന്നുംനടക്കൂല അതാണ്
കെട്ടിച്ചവീട്ട്ന്ന് പുതിയാപ്ല വിടുംമാണം
അതെ അതുമാണം പുതിയാപ്ല വിടുംവാണം പിന്നെ പഠിച്ചെണെങ്കി പഠ എത്ര ചെറുതാണെങ്കിലും അയിന്ള്ള സാമ്പത്തികവും വേണം ഇനിപ്പൊ പഠിച്ചാൻ പോണന്നുണ്ടെങ്കി
അതെ അതെ സാഹചര്യങ്ങള് ഹസ്ബന്റ് മാത്രം വിട്ടാപോരാ അമ്മായിമ്മി ഓലൊക്കെ സഹകരിക്കണം
ആഹ് ആഹ് അതും വാണം ഇവിട്ന്നൊക്കെർഞ്ഞാല് എനിക്കൊന്നും അങ്ങനെ ഇട്ടെർഞ്ഞി പോകാൻപറ്റൂല ഇവിടെ ഇമ്മണ്ടാവുമ്പൊ ആഹ് വയസ്സായതല്ലേ ഇവിടെ എപ്പോഴും എല്ലാരും ആരെലും വന്നിട്ട് ട്ടും പോയിട്ടും നിക്കും ആ ആ അങ്ങൻത്തോല്ണ്ടാവും ചെലോല് ഇപ്പത്തെ ന്യൂ ജനറേഷൻ അമ്മായ്മാരൊക്കെയ്നി കുഴപ്പില്ലേ
ആ ഇമ്മക്കെന്തെ എന്തീ പഠിച്ച് പഠിച്ച ജോലിയായിട്ട് എന്ത കിട്ടിയാൽ മതി എന്നാ
ആഹ് ഇപ്പ ആഹ് അങ്ങനെ പറയണലു ണ്ട് നല്ല മന സ്‌ ഇല്ലാലും ഇണ്ടാവും പക്ഷെ എല്ലാർക്കും ഒന്നും അത് ഇണ്ടാവുല്ല
എന്നാ ഓക്കന്നാലിട്ടോ
ആഹ് ന്നായിക്കട്ടെ